ഹലോ കേക്ക്ന്നില്ലേ ആഹ് കേക്ക്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷക്കെ?
എന്താ നല്ല ദിവസം തന്നെ
ആഹ് നല്ല വിശേഷം തന്നെ ചായൊക്കെ കുടിച്ചോ?
അവിടെ കഴിഞ്ഞില്ലേ?
ചായ ആഹ് ചായുടിക്കെ കഴിഞ്ഞു ഇന്നത്തെ ചായക്കത്തെ സ്പെഷ്യലായിറ്റ് ഉണ്ടായിനോ?
എന്താ സ്പെഷ്യൽ ന്നൊന്നുല്ല സാധാരണന്നെ
അതെന്നെ ഉംഹ്
മക്കളൊക്കെ എന്തെയ്യ്ണു?
മക്കളൊക്കെ ക കളിക്കാൻ പോയിണ്
ആഹ്
ഉച്ചക്ക് ഒറങ്ങി നീച്ചിട്ട് കളിക്കാൻ പോയി.
പിന്നെ മഴണ്ടോ അവടെ?
മഴ കൊറവാ ഇന്ന് ഒരു മൂടലാ ഇന്ന് മഴ പെയ്തിട്ട ട്ടില്ല വെയിലുല്ല, മഴിയില്ല. ഇങ്ങക്കുണ്ടോ മഴ?
അങ്ങൻ തന്നെ. ഇന്ന് ഇന്നലിം ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടി നിക്കലാ. ആഹ് ആഹ്
ഇങ്ങളെ കെണ്റ്റിലൊക്കെ വെള്ളം ഇണ്ടേക്കുല്ലേ?
ആഹ് ആഹ് കൊഴപ്പല്ല. ഇല്ല ഇല്ല ഇല്ല നമ്മക്ക് ഇവടെ തോടിന്റെ അട്ത്താ. അയിന് വല്ല്യ കൊഴപ്പ ആഹ് ആഹ്
തോട്ടിലൊക്കെ പോവ പോവലുണ്ടോ? കുളി
ഇല്ലല്ല.
ഏഹേ പോവാറില്ല്യ? ഞങ്ങളൊക്കെ എന്റെ വീട്ടില് ഏഹേ എന്റെ വീട്ടിനടുത്ത്ണ്ട്. തോട് അവിട്ക്ക് പോവും കുട്ടിയളെക്കെ കൊണ്ട്. വിരുന്നിന് വിരുന്നിന് പോകുമ്പളേ. അതൊക്കെ രസല്ലേ? കുട്ടിയേക്കൊരു എൻജോയ്മെന്റ് ആകും ചെയ്യും. കുട്ടിയൊക്കെന്നെ തോടുണ്ട് പറഞ്ഞു കേട്ടാ മതി.
ആഹാ
ഓല്ക്കാണ്ട് പായണം. പിന്നെ നമ്മളാണ് വിടാതക്കല്. ഇപ്പോ പോരെ പലേതും കേൾക്കുമ്പളേ? വള്ളത്ത് പോയി, മറ്റേ ഇത് പോയിന്ന് കേൾക്കുമ്പോ അമ്മക്ക് പേടിയാണ്.
ആഹ് ഇത് പോക്കൊന്നുല്ല അങ്ങനെ.
ഏഹേ അതൊരു രസാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ. കൊള് ത്ത് പോവുമ്പോം. എത്തരാ ഒന്നായിറ്റ് ഓ ഒന്നായിട്ട് പൊന്തിം ഇതെക്കേന്ന്. ഒന്നായിട്ട് കാട് പുടിച്ചത് ഇപ്പം തറ ഒന്നായിട്ട് റെഡിയാക്കി കെട്ടി പൊന്തിച്ച്
അഹ്ശരി ആഹ് ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല
ആഹ്
ഉം
കെട്ടി പൊന്തിച്ച് ഇണ്ടാക്കിച്ച് ആഹ് അപ്പം പിന്നെ കൊഴപ്പല്ല. പക്ഷേ ഇന്നാലുണ്ടാവും നിർ കോലി കണ്ടാ പിന്നെ പേടിയണേ ആഹ് ആഹ് ഉം
സ്കൂള് തൊർക്കാനായല്ലോലേ? എത്രാം ക്ലാസ്ക്കാണ് ഇഞ്?
ഏഹേ
കുട്ട്
ആഹ് കുട്ട്യോളൊക്കെ ഇബടെ പഠിക്കാണ്. ഒരാള് ഇന്ന്
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ